ഹലോ ആ കേക്കുന്നുണ്ട്
ആ പറഞ്ഞോ എന്തോ എടുക്കുവായിരുന്നു
എന്താ വിശേഷൊക്കെ
ഓ വിശേഷം എന്തോ ഇവടെ ഇങ്ങനെ ഇരിയ്ക്കുന്ന് മഴക്കോള് എടയ്ക്ക് വെയില്
ആ അതന്നെ ഇവിടെക്ക അവസ്ഥ
ചെറിയൊരു പനി
ഏഹ പനിണ്ടോ
ആഹ ചെറിയൊരു പനി ങ്ങനെ മോൻ സ്കൂളിൽ പോവുന്നോണ്ട് ഇല്ല ചെറിയ പാരസിെറ്റാമോൾ കൊണ്ട് നോക്കട്ടെന്ന് വിചാരിക്കുന്നു
ആ ഇപ്പത്തൊക്കെ ഉം പനിക്ക് അങ്ങനെ പാരസെറ്റമോൾ മാത്ര ആക്കിയാലെ സാഞ്ചീൽസ് അത്ര നല്ലതൊന്നും അല്ല പല പകർച്ചവ്യാധികളും ഇള്ളതല്ലേ
ആ അതെന്നെപ്പ പല പല പനിയാ നമ്മുടെ അടുത്ത് തന്നെ കൊറച്ചടുത്ത് തന്നെപ്പം ശിഖല്ല റിപ്പോട്ട് ചെയ്തിട്ടുണ്ട്
ഓ ശിഖല്ലൊക്കെ ഇണ്ടാ അവുടെ ശ്രദ്ധിക്കണം നല്ലോണംല്ലേ
ഒരു രണ്ടു പേർക്ക് കൊഴപ്പ ഇല്ലെന്നാ പറയുന്ന പക്ഷേങ്കിലും രണ്ടു പേർക്കൊണ്ട്
എന്താണ് ഈ ശിഖല്ലന്റെ ലക്ഷണങ്ങളൊക്കെ
അത് പനിയും ചൂടും പിന്നെ ലൂസ് മോഷനും ആന്നാ പറയുന്നേ ന്ന്
ഓ വയറ് വേദന പറയിണ്ടോ
വയറുവേദന ആ വയറുവേദനയാന്ന് തോന്നുന്നു തൊടക്കം അയ്ന്റെ
ആഹ് അയിന്
കാരണം ഇപ്പൊ കുഞ്ഞുങ്ങൾക്കെല്ലാം വയറവേദന വരുമ്പോഴ ഇതാവ ശിഖല്ലേടെ ഇതാണോന്ന് ചോദിയ്ക്കുന്നുണ്ട് ഇവിടെ ഇന്നാൾക്ക് ഹെൽത്തിന്നൊക്കെ ആള് വന്നപ്പോ ചോയിച്ചു ഇപോലെ വയറുവേദനയോ വയറെളക്കോ അങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന്
ആ ഇൻക്കും പനിണ്ടായിനിപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെറ്തായിട്ട് പക്ഷേ കാണിച്ചിട്ട് വേറെ പ്രത്യേയ്ച്ചൊന്നും പറ്ഞ്ഞീല്ല
കുറഞ്ഞു പറഞ്ഞില്ല ആ ഇവിടിപ്പ എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒരു ചെറിയ ചൂട് ഞാന് അന്നേരം ഒരു പാരസെറ്റമോൾ കഴിച്ചു കുറവില്ലെന്നണ്ട വൈകിട്ട് പോകാന്ന് വിജാരിക്കുന്നു
ആ അപ്പോ ഹോസ്പിറ്റലൊക്കെ ട്വൻ്റി ഫോർ ഇരുപത് നാല് മണിക്കൂറുംണ്ടാവുമല്ലോ
ആ ഉണ്ട് ഉണ്ട് ഇരുപത്തി നാല് മണിക്കൂറും ഉണ്ട് കാഷ്വാലിറ്റി കാണിച്ചാൽ ഇപ്പൊ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തിട്ടല്ല അവര് മരുന്ന് തരത്തുള്ളൂ മറ്റേ
ഉം
പനിക്ക് പാരസിെറ്റാമോളും ആക്കെ ഗുളികയും തന്നിങ്ങി വിടും ഇപ്പൊ അങ്ങനെയല്ലല്ലോ
ആ അതന്നെ ഇപ്പം ഗവൺമെന്റിലായാലും ഫുൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വിടുള്ളൂ
ആ ഫുൾ ടെസ്റ്റ് ചെയ്യാന്നാണ്
ഇപ്പൊ ഇങ്ങനെപ്പകർച്ച വ്യാധികളൊക്കെ ഉള്ളതുകൊണ്ടേ ഇവിടെൊക്കെ ഡെങ്കി മഞ്ഞപ്പിത്തം അങ്ങനെ ഒക്കെണ്ട് കൊതുക്കിൻ്റെ ശല്യം നല്ലോണം ഉള്ളതോണ്ടേ
അതെ ഈ ഉണക്ക് പൊക്കംങ്ങോട്ട് കഴിഞ്ഞപ്പോ തന്നെ ഉടനെ ഈ മഴക്കാലയ പ്പ എല്ലാ അസുഖം കൂടെ വന്നന്നുള്ളതാ
ഉം ഇപ്പത്തെ കാലാവസ്ഥയെ റെഡിിയല്ലല്ലോ മഴന്റെ സമയത്ത് ത്ത് വെയില് വെയിലിന്റെ സമയത്ത്മഴ അങ്ങനെ എന്തോ കൊക്കോയെ മാറ്റങ്ങളാണ് ഉം കറക്റ്റ് ടൈമിനൊന്നും അല്ലല്ലോ ഇപ്പ കാലാവസ്ഥ
കാലാവസ്ഥ ആന്ന് ആന്ന് പേടിയ സത്യം പറഞ്ഞ ഇപ്പം ഉ പണ്ടാണെ ഒരു പനി വന്നല്ലേ ഇത്ര ദിവസം സം കഴിയുമ്പോ അങ് മാറുംന്ന് പറയാം
ആഹ് അതെന്നെ ഇപ്പം ആദ്യം നിനക്ക് അസുഖേ വരിലില്ല എനിക്കല്ലടക്ക് കൊറോണ വന്നിരുന്ന് ആഹ് കൊറോണന്റെ സമയത്ത് അത് കഴിഞ്ഞെ പിന്നെ പ്രതിരോധശേഷി നല്ലോണ്ണം കുറഞ്ഞണ്
കുറഞ്ഞ് ആഹ് ഏതായാലും ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ കൊറോണ വന്നില്ല പക്ഷെ ക്വാറന്റൈനിൽ ഇരു ന്ന്‌ നമ്മടെ ഒരു ചേട്ടച്ചാര് കൊറോണ വന്ന് നമ്മുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു അങ്ങനെ അന്നേരം പതിനാല് ദിവസം എല്ലാരും ക്വാറന്റൈൻ ഇരിക്കണന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ ആർക്കും ഇല്ല എങ്കിലും പത്ത പതിന്നാലു ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന്
അതാ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ടാണ് ഇബലൊക്കെ പറയണ നിർ ദേശങ്ങൾ അതുപോലെ പാലിച്ചാൽ
പാലിച്ച ആഹ് അന്ന് കുഞ്ഞുണ്ടായിന്ന് ഒരു വയസ് ആയില്ലവന് അപ്പൊ നമ്മള് ഒന്നൂടെ ശ്രദ്ധിച്ച്
ആഹ് അതന്നെ ശ്രദ്ധല്ലാതെ നട ഉം ശ്രദ്ധിക്കാതെ നടക്കുന്നവൽക്കാണ് അസുഖങ്ങള് വിടാതെ
ആന്ന്‌ ആന്ന്
പ്രശ്നങ്ങള് വര
ഉം ഇവിടെപ്പ മോൻ ആശ സ്കൂളിൽ പോയ അവന് പനിയില്ലെങ്കിൽ അവനാ സാധാരണ ഇവിടെ പനി കൊണ്ടു വരുന്നേ ആഹ് ഇന്നലെ ഇവിടെ രണ്ട് മൂന്ന് പ ആഹ് ഇന്നലെ ഇവിടെ രണ്ട മൂന്ന് പനിക്കാരല്ലാതെ എന്റെ അടുത്ത് വന്ന്‌ കാര്യോക്കെ പറഞ്ഞു ഞാൻ അന്നേരം ഇങ്ങനെ പറയുകയും ചെയ്ത് പനിയ ഉുള്ളവരെന്റെ എനിക്ക് പ്രതിരോധ ശക്തി കുറവ ആ വഴി കൂടെ ആരെലും ഒന്ന് തുമ്മിയാൽ മതി എനിക്ക് അത് പ ട്ടെന്ന് ഏക്കും ആഹ് അങ്ങനെ ഇന്നലെ അവര് ചേരം കാര്യം പറഞ്ഞിരുന്ന കൂട്ടത്ത് എനിക്ക് തോന്നുന്നു ആ പനിയായിരിക്കും അപ്പൊ അവരെ കാര്യ എല്ലാം പറഞ് ലാസ്റ്റാ പറയുന്നത് ഞൾ ആശുപത്രിയി പോയിട്ട് വരുവാ ഞങ്ങൾക്ക് എല്ലർക്കും ഭയങ്കര പനിയായിരുന്നു
ഹാവൂ
ആഹ് ഞങ്ങടെ മേള്ത്തെ ചെറുക്കന് എന്തോ പകർച്ചപ്പനിയാ
ൻ്റെ മ്മെ അത് ശരി അതൊക്കെ ആദ്യേ പറേണ്ട കാര്യങ്ങള് ലാസ്
ആഹ് അത അഥവാ അങ്ങനെയൊക്കെ അവർക്കൊരു സംശയം ഉണ്ടെങ്കി അവര് വരാതിരിയ്ക്കണ്ടായൊ നമ്മുക്കിപ്പോ വരുന്നവരോട് ഇറങ്ങിപ്പോന്ന് പറയാനും പറ്റത്തില്ല ഉം
പകർച്ചപ്പനിം പകർച്ചവ്യാധിം എന്തുള്ളോലും മറ്റുള്ളവരിൽ നിന്നകലം പാലിക്കന്നല്ലാ
പാലി ക്ക ആഹ് അല്ലെങ്കി പിന്നെ അവര് മാസ്‌ക് വെക്കോ കഴിവ് തും അപ്പറൊം ഇപ്പുറൊം പോകാതിരിക്കണം കാരണം മറ്റുള്ളോൽക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടല്ലിയോ അത്
ഉം അതാണ് എന്ത് പ്പോ എല്ലാ അസുഖത്തിനും ഏഹ് ഒരു മീറ്റർ അകലം പാലിക്കേണ്ട ഒരവസ്ഥ
പാലിയ്ക്കണം ആഹ് ആന്ന് ആന്ന് എനിയ്ക്കാണ് വേഗം ഞമ്മക്ക് എന്തേലും വന്നാലും കൊഴപ്പല്ല ഈ കൊച്ചു പുള്ളേർക്ക് വന്നാലേ പാടല്ലയോ അവര് ആഹ്
കുട്ട്യാൾക്ക് വന്നാലാണ് അധികം ബുദ്ധിമുട്ടും ഓല് ഓൽ ക്കെപ്പതും അഥവേ പ്രതിരോധ ശേഷി കെറയും ചെയ്യും പിന്നെ ഓലെ നോക്കണെങ്കിലും നമ്മള് നമ്മൾ ക്ക് വന്ന നമ്മള് പിന്നിം അതന്നെ നമ്മൾക്ക് വന്ന അതേ മാരിക്കെന്നെ
അതായിപ്പൊ ഇപ്പഴത്തെ മരുന്നൊക്കെ കൂടിയ മരുന്നൂ അല്ലെ ഇപ്പഴേ അങ്ങ് മരുന്ന് കുടിച്ച് കുടിച്ച് പിന്നെ
അതന്നെ
കൊടുക്കാ ഇരിയ്ക്കാൻ പറ്റോ അതും പറ്റത്തില്ല
ആഹ് വ അതന്നെ കുട്ട്യാളൊക്കെ അധികം ഹോമിയോനൊക്കെ എല്ലാരും കാണിക്കും അത് ഏ ഏത് മര്ന്നാ നല്ലത് ന്ന്ള്ളത് അതുമ്മക്ക് ശരിക്ക് അറീല്ല പലരും പല മരുന്നൊക്കെ പറിമ്പളയ്
ആന്നെ ഇവിടെ ഇവിടെ മോന് പനി നിയായിട്ട് എപ്പഴും എല്ലാരും പറഞ്ഞു ഹോമിയോയി കൊണ്ട് കാണിയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഹോമിയോയി കൊണ്ട് കാണിച്ചപ്പോ ആവി ത്തൊരു തവണ കൊഴപ്പല്ലായിരുന്നു രണ്ടാമത്തെ തവണ ഹോമിയോ കൊണ്ട് കാണിച്ചു വയറെളക്കവായി പിടിച്ചില്ല മരുന്ന് പിടിയ്ക്കാതെ പനി കൂടി പിന്ന ഇവടെ അട് ത്തൊള്ളാ ആശുപത്രില് അഡ്മിറ്റെയ്ത്ക്കുവായിരുന്നു പിന്നെ അതോ അതോടുകൂടി ഹോമിയോ മര്ന്നങ്ങ് നിർത്തി
ആഹ് അതന്നെ ഇവടൊക്കെ അങ്ങൻ തന്നെയാണ് ഈ പ്രായായോലൊക്കെ അധികം അങ്ങനെയാണല്ലോ പറയ മക്കൾക്ക് ഹോമിയോ കൊടുക്കാന് അപ്പം ഹോമിയോ കൊടുക്കുമ്പം ചെല അസുഖങ്ങൾക്ക് കൊഴപ്പല്ല ചെല അസുഖങ്ങൾ കൂടാണ് പക്ഷെ ശ്വാസംമുട്ടൊക്കെ ഇൻ്റെ മകക്ക് ഇണ്ടായിട്ട് അതൊക്കെ കൊട്ത്തിട്ട് മാറ്ണില്ല
ആഹ്
പിന്നിം പിന്നിം വര അതാണ് അപ്പമ്മളി ഇംഗ്ലീഷ് ആവുമ്പര ആഹ്
എപ്പഴും മണ്ണിലാ കളിയ്ക്കുന്നത് അപ്പൊ എപ്പഴും ഇങ്ങനെ പനിയ അലർജി തുമ്മല് അങ്ങനെ അലർജിക്ക് ഹോമിയൊ കൊണ്ട് കാണിച്ച് അപ്പം ആദ്യത്തെ ഒരു പ്രാവശം പിടിച്ചോണ്ട ഞങ്ങള് പിന്നേം അപ്പം കൂടിപ്പം ഓ ഉള്ളി കടക്ക്ണ പനിയെല്ലാം കൂടെ കൂടി പിന്നെ അത് ഭയങ്കര ഇതായി
ഉം അതും പറിം പ്രായള്ളോല് കൂടീറ്റ് മാറുള്ളൂന്ന് ന്നട്ട്ത് മാറ്ണില്ല പിന്നെ ഉം നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പം
കഴിയുമ്പം വെച്ചോണ്ടിരിയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളങ്ങ് ഇഗ്ലീഷ് മരുന്ന് പിന്നെം കൊടുക്കും
അതന്നെ അയില് ആവിടിയ്ക്കുമ്പം രണ്ടീസം കൊണ്ട് മാറും ചെയ്യും അപ്പം പിന്നിം നമ്മള് അയ്ന് പോവും പക്ഷെ പിന്നിം വരും അതാണ് ഇത് പൂർണ്ണായിട്ട് ശരീരത്ത്ന്ന് മാറി പോണില്ല അയ്ന് അപ്പം എന്താ മാർഗം ന്ന്ള്ള ഞമ്മക്കും അറീലാ
അറിയത്തില്ല ആന്ന് ആ മരുന്ന് കഴിക്കുമ്പോ ആ സമയത്ത് മരുന്ന് ആ ആ ഒരാഴ്ച ചെലപ്പോ നല്ല ഇതായിരിക്കും പിന്നേം ഇത് തന്നെ ആഹ്
പിന്നെ അങ്ങൻ തന്നെ ഈ മഴക്കാലം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അസുഖം തന്നെ
അസുഖങ്ങള്
വേനൽക്ക് പിന്നെ അസുഖത്തിന് കുറച്ച് ആക്കാണ് വാറള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും
അതല്ലേ ഇവര് അങ്ങ് പോകുന്നില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ മറ്റേ സ്കൂ സ്കൂളുകളിലാണെങ്കിൽ പല പനിയുള്ളവരൊക്കെ വരും ഇവിടെ മോനെ സംബന്ധിച്ചാണ് അവൻ്റെ കൂ ട്ടാര് അമ്മ ഇവിടെ വന്ന് പറയും അമ്മേ അവന് പനിയാര്ന്നു നെഞ്ചിന് വേദനായ്രുന്നു ക്ലാസ് ത്തിര്ന്ന് കരയായിരുന്നു എന്നൊക്കെ പറയും
ഓ
ആഹ ഈ ജോലിക്കൊക്കെ പോകുന്നവര് വീട്ടിൽ കുഞ്ഞുങ്ങളെ വേറെ ആരും ഇല്ലാത്തുകൊണ്ട് അങ്ങ് സ്കൂളിലോട്ട് അങ്ങ് പറഞ്ഞു വിടും
ആഹ ആഹ അതണ അവല വീ എന്നുള്ള ശ്രദ്ധേന്റെ പോരായി തന്നെയാണ് എല്ലതും
ഉം
നമ്മള് ശ്രദ്ധിക്കേണ്ടേ നമ്മളെ കമ്മകളെ കാരണം വേറൊരാൾക്ക് കിട്ടാതിരിക്ക ണെങ്ക പകർച്ചവാദിവൊക്കെ വരുമ്പോ നമ്മള് മക്കളെ ഉം രണ്ട ദിവസം റെസ്റ്റ് ച്ച് കൊടുത്ത് വീട്ടിലിരുത്തിയാൻ തീരുന്ന പ്രശ്നേ ഉള്ളൂ എന്ന ആർക്കും കിട്ടൂല്ല ഉം അതന്നെ
പിന്നെ ഉചക്കത്തൊക്കെ എല്ലോ ആയോ ആഹാരം എല്ലാം
ആഹ ഫുഡ് ക്കെ കൊറച്ചൊക്കെ ആയി മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകള്ളോണ്ടേ ഓന് വല്യ ഒമ്പതിലാണ് അപ്പൊ ഓന് ചോറ് കൊണ്ടു പോണം അപ്പം ഉം ചില ദിവസക യിപ ഇപ്പൊ അലക്കിക്കൊണ്ടരിക്ക എല്ലടക്കും സംസാരിക്കുകയാണ് നമ്മ കൊറച്ച് കഴിഞ്ഞിട്ട വിട്ട് പോവാനുണ്ട്
ആഹ
അപ്പോൾ ബാങ്കിലെപ്പറ്റ ഒന്ന് പോണം
ആഹ വെയിലുണ്ടോ ഒന്ന് തുണി കഴുക
എല്ല വെയില് രാവിലെക്ക് ചെറുതായിട്ട് വന്ന് പോയി
ആഹ ഇവിടെ നല്ല വെയില് പിന്നെ മഴ ക്കോളാവും ഞാൻ പോയി തുണി എടുത്തോണ്ടണ്ട് വരും പിന്നെ വെയിലാക കൊണ്ട് ഇടും
ഇതന്നെ എല്ലാ സെലുത്തും
എന്നാ ഒരു ഒരു രണ്ട മണി ക്യൂ അങ് മഴ പെയ്യാതെങ്ങ് നക്കാെങ്കിൽ നമ്മുടെ തുണിണങ്ങിട്ട് നമ്മുക്കല്ലെ പുറത്ത്
ആഹ വെയില് കണ്ട നമ്മുക്ക് നിക്കാനും തോന്നൂല അപ്പൊ നമ്മള് വേഗം കൊണ്ടേ ഇടൂ ഇട്ട് കഴിഞ്ഞ നേരെ ഇടുമ്പോത്തിനേക്കും തുടങ്ങും മഴ
തുട മഴ പിന്നെ പറക്കിയിടും ഉം
അതന്നെ നമ്മുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും പണി തന്നെ അതല്ലെങ്കി അടുപ്പത്ത് അല്ലതല്ലെങ്കിൽ മക്കളെ കാര്യംന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്രീ അങ്ങനെ പ്രത്യേകിച്ചരു ഫ്രീ ടൈംന്നുമില്ല
ചോറ് കൊടുത്ത വിടന്നതുകണ്ട് സ്കൂളിലൊക്ക പോന്നത കൊണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഒരു ജോലി ഇല്ലോ അത് കഴിയുമ്പഴാ കിടക്കുന്ന ജോലി മൊത്തു
പറയ മക്കള് പോയിക്കഴിഞ്ഞാൽ പിന്നെ വരുവോളും നമ്മുക്ക് ഒരു റെസ്റ്റില് വന്നാൽ പിന്നെ ഓലെ നോക്കുക
പിന്നെ വന്നാലും പിന്നെയും ജോലിയല്ലേ അവരെ തുണി കഴിയല് അവരെ കുളിപ്പിക്കല് അവർക്ക് കഴിക്കാൻ കൊടുക്കലും പിന്നെ ആഹ പാത്രം എല്ലാം വരിട്ട് കഴിവല്
അതന്നെ ഓൽക്കണക്ക ഓലക്കുള്ള ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം റസ്റ്റ്മ്മക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചരു ടൈമൊന്നുംല്ലാത്തൊണ്ട് ഉം വീട്ടില ആരൊക്കെയ ഉള്ള?
വീട്ട് ഞാനും മോനും ചേട്ടനും
ഉം
ഞങ്ങള് മൂന്ന പേരേ ഉള്ളു അവര് രണ്ടുപേര് പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക ഏഹ ആഹ
എന്നാ ഓക്കേ പിന്നെ വിളിക്കാട്ടോ
ആഹ എന്നാൽ ശരി തുണിയൊക്കെ കഴിവൂ ആഹ ശരി